കേക്കണില്ലേ ആഹ രാവിലത്തെ തിരക്കൊക്ക ഒഴിഞ്ഞോ
ഇല്ല തിരക്ക് തുടങ്ങല്ലേ
തൊടങ്ങ്ണൊള്ളൂല്ലേ? ഇന്നില്ലേ ഇപ്പൊ സ്കൂളില്ലേ?
ഇല്ല ഇന്നു സ്കൂൾല്ല ശനിയഴ്ചയല്ലേ ശനി
ആഹ് ഇവിടെ ഇന്ന് ഇണ്ട്. ഇന്നലെ ഇണ്ടായിന്നില്ലേ ഓൽക്ക് പ എന്താ ഇന്നലെ മറ്റേ സെന്റ് തോമസ് ഡേര്ന്നു. മറ്റേ ക്രിസ്ത്യൻ സ്കൂളാണേ. അപ്പ അത് കാരണം ഇന്നലെ ഇണ്ടാന്നില്ല. അപ്പ ഇന്ന് ഇണ്ട് അയിന് പകരം.
ഇങ്ങട്ട് പോയോ കുട്ടിളൊക്കെ പോയാ?
മ് താ ഇപ്പ പോയി കഴിഞ്ഞ ഇഞ്ഞ് ഇപ്പ ചായ കുടിക്കാൻ നിക്ക്‌ണൊള്ളൂ. ചായേം കൂടി കുടിച്ചിട്ടില്ല. പോയാലൊള്ള് സമാധാനത്തില് ഇര്ന്ന് കുടിച്ചാൻ പറ്റുള്ളൂ.
ഇഹ് ഇഹ് കുട്ടിളെ തെരക്ക്‌ല് ഞങ്ങളു അങ്ങൻ തന്നെ കുട്ടിളെ തെരക്കെഴിഞ്ഞാൽ ഒരു പ ത്ത് മണിയാവും ചായ കുടിക്കാൻ ഇരിക്കണങ്കിൽ
ഇഞ്ഞ് ഇപ്പ ചെറിയ ആൾ മാറ്റിക്ക്‌ണ്ട് അങ്കണവാടിക്ക് പോയിട്ടില്ല. പോകാൻ നിക്ക്‌ണൊള്ളൂ ഓന്.
അഹ് ശെരി എത്ര കുട്ടിളാ?
മൂന്നാള് മൂന്നാൾ ഇണ്ട് ഇന്ന് ഇപ്പ നടൂത്തോൻക്ക് ഇല്ല. ഇന്ന് ഓന് മറ്റേ ഇസ്ലാമിക്‌ സ്കൂൾല ഓൻക്കില്ല. ഓന് ക്ക് ഇന്നലെ ഇണ്ടാന്നു അപ്പ ഇന്ന് ഇല്ല. ഇബൽക്കിനെ ഇന്നൽത്തെ പകരാണ്.
ഏഹ്, അഹ് ശെരി അല്ലാതെ എന്നുംഇ ണ്ടാവല് ഇല്ലലേ.
ഇല്ല, ഇല്ല എന്തെങ്കിലും ഇങ്ങനെ ഒഴിവ് കിട്ടുമ്പോ അയിന് പകര ഇട്ക്കാന്നല്ലാതെ ഇണ്ടാലില്ല. ആഹ് ചായകുടി കഴിഞ്ഞ ഇന്നിട്ട് ഇപ്പം?
ആഹ് ചായ കുടി കഴിഞ്ഞു.
ഏഹ് എന്താ കടി?
കടി ചപ്പാത്തിം കടലക്കറി.
ആഹ് ഇന്ന്തെ അതന്നെ ഇവിടിന്ന്. ഇഹ് ഇഹ് ചപ്പാത്തിം കടലക്കറിം ഇഹ് ഞാന് ഇന്ന് ഇബല് ഇണ്ടാക്കലില്ല മിക്കവാറും അധികം ശനി ഞായറും ഇണ്ടാക്കലൊള്ളൂ. അല്ലാത്ത സ്കൂൾലീസഒന്നും ഇണ്ടാക്കലില്ല ചപ്പാത്തി. അപ്പൊ ഇണ്ടാവുലെ അപ്പ ഇന്ന് ഈ പറഞ്ഞൂലോള് പോണില്ലാന്ന് പർഞ്ഞീ ന്നത് ആദ്യം. അപ്പ ഇന്ന് അയിന് ചോറൊന്നും കൂട്ടാന് ഒന്നും ഇണ്ടാക്കണ്ടല്ലോ ഇന്നയ്തീട്ട് ഇതിമക്ക് നിന്നു. പിന്നെ മദ്രസ് വിട്ടന്നപ്പോ ഇണ്ട് പറയ്ണു ഓഹ് തൊണക്കാര് ത്തിളൊക്കെ ഇണ്ട് ഞാനും പോവ്ണ്ട്ർണു. അയില് പിന്നെ അപ്പ പിന്നെ വേഗം എട് പുടിയേച്ചിട്ട് വേഗം എല്ലാത് ഉണ്ടാക്കി. കെഴിഞ്ഞ എന്തായാലും പോയി. അപ്പ ഒര് വെരകലായിരുന്നു. അത് വരെ പോണില്ലാർഞ്ഞിട്ട് പിന്നണ് പോവ്ണ്ടറിമ്പ ചോറ് വേണം കൂട്ടാൻ വേണം പിന്നീം ഇണ്ടാക്ക്‌. അപ്പ പിന്നെ അങ്ങനെ തെരക്കായിന്നെ.
കൂക്ക് കൊണ്ടോണോ അപ്പൊ ചോറ് കൊണ്ടോലുണ്ടോ?
ഓള് കൊണ്ടയലാണ്. ഓള് സ്കൂൾന്ന് വാങ്ങലില്ല. വാങ്ങലെന്നെ ആണ് ഇപ്പ കഴിഞ്ഞ വർഷം മുതലൊക്കെ അല്ല മുതല് അഹ് വരെ ഇപ്പൊ വാങ്ങ് ണില്ല. ഇപ്പ ഓൾക്ക് എന്താ ആഹ് അതാണ് കൊറേ കെഴിഞ്ഞാല് കെഴിഞ്ഞാലും പറ ണീനു. പിന്നെ, ഞാൻ അങ്ങന നിർബന്ധിച്ചിട്ട് പർഞ്ഞേക്കലേനു ഇബന് ഈ സ്കൂൾക്ക് ആക്കിയപ്പോ എന്തോ ഓൻക്ക് എന്തായാലും ചോറ് വാണം. ഓൻക്ക് സ് അവിടെ ചോറില്ല. അ
ആഹ് ആഹ്
അപ്പൊ പിന്നെ എന്തായാലും ഒരാൾക്ക് ഇണ്ടാക്ക്‌ല്ലേന്ന് കെര്തിട്ട് അപ്പൊ പിന്നെ ഓൾക്കുംപാടല്ലേ എള്ളൂ. അപ്പ പിന്നെ അങ്ങനെ ഇണ്ടാക്ക്‌ല്ലേ ഇന്നിട്ട് ഈ പർഞ്ഞോലെ ഇന്ന് പറയൊക്കെ ചെയ്തു നേരം വെയ്കി കണ്ടപ്പോ ഇഞ്ഞ് ഇന്ന് വാങ്ങാന്നൊക്കെ പർഞ്ഞു. അപ്പൊ പിന്നെ വെല്ല്യ മൻ സ്സിനോട്ല്ലേനും പറയ്ണത് ഇഹ് അവനെ പറഞ്ഞ് വേഗ ആട്ടി. തെരാ ചെ തിന്നൂല പിന്നെ എന്നോടെൽപ്പ വാങ്ങിന്നൊക്കെ പറയും. വാങ്ങീട്ട്ണ്ടാവുല തിന്ന്ട്ടുണ്ടാവുല.
അവന അങ്ങനെ പോ ആഹ് ഒൾക്ക് കൂട്ടാനൊക്കെ ഇഷ്ടണ് ആ ചോറാണ് അങ്ങോട്ട് പിടിച്ചാത്തത് സാമ്പാറും എന്താ കൂട്ടാനുള്ളക്കെ ഇഷ്ടം വൻപയറു ഇണ്ടാവൂലേ അത് കൂട്ട ഉണ്ടാവും ഉപ്പേരി പോലെയൊക്കെ ഉണ്ടാവും ചെലപ്പോ സോയാബി ഉണ്ടാവും പക്ഷെ അത് ചോറണ്ട് പറ്റൂല കറിയോള് നല്ലതൊക്കെ തന്നെയാണ് ചൂടൊടുക്കനെ ഈ മഴക്കാലത്തൊക്കെ ചൂട് ക്കനെ നേര തിന്നൊക്കെ ചെയ്യാ നമ്മള് പ്പ എത്ര എത്ര നേരം വെളുത്തിട്ട ആക്കി കൊടുത്താലും അതൊക്കെ ഉച്ചാകുമ്പോഴത്തിൻ ചൂടാറുക്കെ ചെയ്യും. ചൂടാറാ പാത്രത്തിലാണെങ്കിൽ ചെൽപ്പ ചൂടാറു അത്.
ആഹ്
അങ്ങനെ ഇനിയിപ്പോ എന്താ ഉച്ചക്കത്തെ തെരക്കായോ നോക്കാനായില്ലേ
വെള്ളം വെച്ചക്ക്ണു തിയ്യത്തിക്ക മറ്റേ കു കുട്ടികളല്ലാത്തുമ്പോ വല്ലാതൊന്നും കൂട്ടാൻ ഇണ്ടക്കണ്ട ഇപ്പാക്കും ഉമ്മക്കും എന്തേലൊക്കെ ഉണ്ടാക്കി അത ഇതിപ്പകനല്ല വരുണ്ടാവുമ്പോ എന്തേലും ഒക്കെ ഇണ്ടാക്കണം
ഇത് ഇങ്ങനെ പറ്റ്ണതേ പറ്റൊള്ളൂ കൂട്ടുള്ളൂലേ ഒർക്ക് ഓരോരുത്തർക്കും ഓരേ ഇഷ്ടല്ലേ ഉം
മീനോ കിയങ്ങൊ അല്ലെങ്കിൽ മുട്ടേ പപ്പടോ ഉപ്പേരി ഒന്നും കഴിക്കൂല കുട്വൾ
എല്ലായിടത്തും അങ്ങനെ തന്നെ എല്ലാ മക്കളും അങ്ങനെ തന്നെ
ആഹ്
ഉം ഇബലയ്ൻ ഉപ്പേരിയൊക്കെ കൊറെയൊ ക്കെ തിന്നുട്ടോ പറ്റിയതുകള് പറ്റിയെ ഉപ്പേരി ഒക്ക ആണെങ്കിൽ ക്യാരറ്റ് ബീടൂറൂട്ടൊക്കെഷ്ടം അതൊക്കെ തിന്നും അത്പൊലെ പയറ് കൂട്ടും ആഹ് ഇബലക്ക് അതൊക്കെ ഇഷ്ടാണ് അതൊക്കെ തിന്നോല് അത് ഇഞ്ഞ് സ്കൂൾക്കും കൊണ്ടൊവൂട്ടൊ നമ്മള് രാവിലെ എന്ത ആക്കികൊടുത്ത അത് സ്കൂൾക്കും കൊണ്ട് പോവും ഞാനിന്ന തലേ ദിവസം അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കും പിന്നെ രാവിലെ വേഗം ഇട് ത്ത് വെച്ചാൽ മതിയല്ലോ ക്യാരറ്റും ബീട്ടുറൂട്ടൊക്ക ഒന്നോ രണ്ടോ ക്യാരറ്റ് ഇടുത്തിട്ട് വേഗം അങ്ങനെ ആക്കിയേക്കും അത് പിന്നെ വേഗം ഉപ്പരി വെച്ച് അത് കൊടുത്തേക്കും ചെലപ്പോ ഇഞിപ്പോ ഉച്ചക്കത്തെ എന്താ കൂട്ടാനൊക്കെ കിട്ടിക്കണോ
പ
ഹലോ
കേക്ക്ണ്ണ്ണ്ടൊ
ഉച്ചക്കത്തതാ ഏഹ് അബിന് തയ്ച്ചതുണ്ട് അന്ന് മസാല ഇട്ട് പൊരിക്കും കേക്കണില്ലേ ആഹ്
ആഹ് കേൾക്ക്ണ്ല്ലേ എന്തോ പെട്ടെന്ന് ഒന്ന് റേഞ്ച് പ്രശ്നം ആയില്ലേ ഒന്നും കേട്ടിന്നില്ല
കുട്ടി കുട്ടി ഓരോന്നിനു വാശി പിടിച്ചപ്പോ റൂമൊക്കൊന്ന് പോയി
ആഹ് അത് ശരി ഉം
അത് കാരണം അവർക്ക് റൂമില് റേഞ്ച് ഇല്ലേ
ആഹ്തന്നെയാൻ എടക്ക് ഇത് പൊതുവേ ഇപ്പ എല്ലായിടത്തും ഉണ്ട് മഴായി ട്ട് തോന്ന്ണു ഇങ്ങനെ റേഞ്ച് പ്രശ്നണ്ട് ഫോൺ വിളിച്ചാൽ ചെലപ്പോ വർത്താനം പറയുന്നെൻ്റെ ഇടയിൽ കട്ടാവും അല്ലെങ്കിൽ ഒന്നും കേക്കൂല്ല അങ്ങനെയൊക്കെ തന്നെ മഴ ഉണ്ടോ ഇന്നിപ്പോ അവിടെ
ഇല്ല ല്ല ഇപ്പോ മഴയില്ല
ആഹ്
ഇപ്പൊ കൊറച്ച് മുന്നെ ഇന്റെ നാത്തൂന് വിളിച്ചപ്പോഴെ
ആഹ്
മൂന്ന് മിൻറ്റൊക്കെ കിട്ടിയുള്ളൂ തീരെ വർത്താനം പറയാൻ പറ്റീല. അതിലൊന്നും കേട്ടോ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നതും കേട്ടോ ഇല്ല.
ആഹ് അതന്നെ ഇവടിം ഇപ്പൊ മഴയൊന്നും ഇല്ല പക്ഷെ നല്ല ഇർട്ടുത്തിവന്ന്ക്കുണ് ഇഞ്ഞ് മഴ ഇണ്ടാ സ്കൂള്ക്ക് കുട്ടികൾ പോയി അവിടെ എത്തിയിട്ടുണ്ടാവുപ്പോ
ആഹ് വണ്ടില്ലല്ലേ പോല് ല്ലേ
അല്ല ഇബല് ഞങ്ങക്ക് നടക്കാള്ള ദൂരെള്ളു അഞ്ച് മിനിറ്റേള്ളൂ ഇവിടെ ഞങ്ങൾക്ക് അട്ത്താണേ ഉംസ്കൂൾ മദ്രസ ഒക്കെ അടുത്ത് തന്നെ പിന്നെ മറ്റോല് മൂത്ത മുത്തോള് അങ്ങനെ നടന്നു പോ കൊള്ളു ഓൾക്ക ഇപ്പ മറ്റോൽക്ക് വണ്ടി വെരുആക്കാരം അന്നേരം അതും അടുത്ത് തന്നെയാണ് പക്ഷെ നടക്കാൻ പറിയുമ്പോ ഒത്തിരി കൊറച്ചുണ്ടേനും ഞമ്മക്കൊക്കെ അടുത്താണ് കുട്വൾക്ക് നടന്ന് പോകുമ്പോ ഇത്തിരി ദൂരണ്ട് അത് പിന്നെ ഓല്ക്ക് രണ്ടാൾക്കും വണ്ടി വരും
ആഹ് വണ്ടിലാകുമ്പോ പിന്നെ കൊഴപ്പല്ല മഴ പെയ്യുമ്പോഴൊക്കെ
അറില്ലേ നമ്മക്ക് ഇത് ഓല് കൊടേം പുട്ച്ച്ട്ട് എന്താ ചെൽപ്പോ കോട്ടും കോട്ട ഇട കോട്ടന്ന് ഇട്ട് കഴിഞ്ഞാൽപ്പോ ബേക്കില് വണ്ടി വന്ന് ഓണട്ച്ണത് കേക്കും കൂടി ഇല്ല. ഈ മഴയും സൗണ്ടോട്ടൊന്നെ അപ്പഴും പേടി തന്നെയാണ് ഉം ഇപ്പൊ കാരണം വണ്ടികളാണ് ഇങ്ങനെ അടിക്കടി പോയികൊണ്ടാണെന്നും
ആഹ് അതോ ഒന്നും ഒരു നോട്ടല്ലാത്ത വണ്ടിയാളാകും
വണ്ടിയാളും അങ്ങനെ തന്നെയാണ് കുട്ടിയാളും അങ്ങനെ തന്നെയാണ് പരന്നു കൊണ്ടാനടക്ക സ് സ്കൂൾണ്ട് വിട്ട് കഴിഞ്ഞാൽ റോട്ട് കൂടെ ഫുള്ളായിട്ട് അങ്ങനെ നടക്കുകയും ചെയ്യും
പണ്ടൊക്കെ ഞാനൊക്കെ നട്ന്നു പോയിന്നു അവ്ടെ ഞങ്ങളവ്ടെ ജ് സ്കൂൾ അട്ത്ത് അടുത്തർഞ്ഞ അടുത്തൊന്നല്ല കൊർച്ചും കൂടി ലോങ് പോരാനാ ന്നാലും നടന്നിട്ടാ കൂടെ കൂട്ടാരുണ്ടാകുമ്പോ അങ്ങനെ നടന്നു പോന്നിട്ടേ
ആഹ് ഞങ്ങൾക്കെ ഞാനൊക്കെ നടന്നിട്ട് തന്നെ പോയീനിയേ ഇതുപോലെ അട്ത്താണോയ്ച്ചാൽ അടുത്തുംല്ല ദൂരെ ആണോച്ചാ ദൂരുംല്ല അങ്ങനേയ്ന്നു നമ ക്കെ ഇങ്ങനെ നട്ന്നു പോയനു ഇന്നാലും സ്കൂൾക്കൊക്കെ ഇപ്പത്തെ മക്കള് നടക്കൂല്ല ഓൽക്ക് നടക്കല് എന്താന്നന്നെ അറിയില്ല കൊറച്ച് നേരം നടക്കുമ്പത്തിന് ചടച്ചു പറിയും
ആഹ്
അങ്ങൻത്തെ ആൾക്കാരാ
മദ്രസയ്ക്ക് പോണില്ലേ
ആഹ് ഇണ്ട് മദ്രാസ്ക്ക് പോകും ഇ ഇപ്പൊ ഇന്ന് എന്താ സ്കൂൾ ഇണ്ടാവോട്ട് നേർ നേരത്തെ വിട്ടുക്കാ അല്ലെങ്കിൽ ഒമ്പതരൊക്കെ കഴിഞ്ഞിട്ട് വുടുയൊള്ളൂ ഒമ്പതര ഒമ്പത് മുക്കാലിനൊക്കെ വുട ഇന്നിപ്പോ സ്കൂള് ഇണ്ടപർഞ്ഞപ്പോ നേർത്തെ വുട്ടുക്ക്ണു
അപ്പൊ എത്ര മണിക്ക കൂട
ഓള് അന്നെ മൂത്തോൾക്ക് ആറ് ആറര മുതല് എന്താ എട്ട് മണിയരെ പിന്നെ രണ്ടാമത്തോൻക്ക് ഏഴര മുതല് ഒമ്പത് മണിയരെ ഇണ്ടായല് ഇനിപ്പോ സ്കൂ കൂള് ഇല്ലെങ്കി ഒമ്പതര ഒമ്പതേ മുക്കാല് ആകുമ്പോ വുടോം ചെയ്യും ഇനിയിപ്പ നാളെങ്ങനൊക്കാര ഇപ്പ ഇന്ന് സ്കൂള് ഉണ്ട് നേർത്തെ വുട്ട് ഇവിടെത്തിക്ക്ണു
ആഹ് ആഹ് ഞായറാഴ്ച പിന്നെ ഹദ്ദാദൊക്കെ ഇണ്ടാവൊല്ലോ.
ആഹ് ഇണ്ടാവേ അപ്പൊ പിന്നെ എന്താ ഒന്ന് നേർത്തെ ചെല്ലാൻ പറിയേ ഏഴര ആകാൻ കാത്ത് നിക്കർതെ പറിം അപ്പൊ പിന്നെ ഓല് വേ ആഹ് പോണ്ടേ അപ്പോ ഓല് എന്ത് ചെറിയ ഒരു ഏഴേ കാലൊക്കെ ആകുമ്പോത്തിന് പോകും ഇവട്ന്ന് മറ്റത് ഏഴര ഏഴേ മുക്കാലിനൊക്കെ പോയാൽ മതി ഓലെ വിട്ടിട്ടേ ഇബലെ അയ്ല് കൈയ്റ്റുള്ളൂ അപ്പൊ അയ്ൻ അങ്ങനെ ഓല് അപ്പോ അങ്ങനെ പോവും ഞാറയ്ച്ച
ആഹ്
ഉം
എന്നിട്ട് ഉച്ചാവുമ്പക്ക്ന്നുള്ളക്കെ ആയോ
ഇല്ല ഉച്ചാമ്പോക്ക്‌ പർഞ്ഞാല് വിറകില്ലാത്തോട്ട് റൈസ് കുക്കർല ചോറ് വെറക് വാങ്ങി ഇപ്രാവശ്യം മഴക്കാലായപ്പത്തിന് കിട്ടീല റെഡി ആയില്ല സെറ്റ് ആയില്ല അപ്പ പിന്നെ റൈസ് കുക്കർല് ചോറ് വെച്ച്ക്ക്ണു. ഇനിയിപ്പോ കുമ്പളങ്ങക്കറിയുണ്ട് ഇന്നലത്തെ മോര് പാർന്ന് വെച്ചതാ
അയ്ശരി
കറി ഇപ്പ ഞാൻ തൊക്കെ ഇനിയിപ്പോ ഇക്ക് ഉപ്പേരിയുണ്ട് വെക്കാന് ഇനിപ്പോ മീന് കിട്ടോനാവോ മഴയാകുമ്പോ ചിലപ്പോ വരന്നല്ല ദിനെന്നു
ആ
കിട്ടിയ മീൻ വാങ്ങണല്ലേ ഉപ്പേരിയും പപ്പടൊക്കെ തന്നെയ കരപ്പെന്നും
ഉം അല്ലേ പിന്നെ കോഴിമുട്ട എന്തേലും വേണംഇബറോക്കേ
ആഹ് ഞാൻ ഇനിപ്പ അത് ഞമ്മക്കേ പറ്റുള്ളോയ് അത് ഞാ ഉണ്ടാക്കി വെക്കാന്നുള്ളൂ ഓലിക്ക് പിന്നെ ആസ് ചോർണണ്ട നേരവുമ്പോ മുട്ട പൊരിച്ച് കാങ്ങ് പൊരിച്ചേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലൊക്കെ ഒപ്പിച്ചു കൊടുക്കേണ്ട ഓല്ക്ക് ഞമ്മക്ക് നമ്മള പണികളണ്ട് ആക്കി വെക്കാന്നുള്ളൂ ചോറ് വിളമ്പണ നേരത്ത്‌ പറ യും ഇത് വേണ്ട ഇത് കൂട്ടൂല പറിയുമ്പോഅപ പോയി അങ്ങട് ചെയ്ത് കൊടുക്കും ആഹ് അപ്പ അതൊക്കെ ഒരു ട്ട് അത് പോകും ഞാൻ തിന്നണില്ലാറിയും അതൊരു തന്നെ ണ് പിന്നെ നമ്മക്ക് വേണ്ടീട്ട് നമ്മള് ഉണ്ടാക്കി കൊടുത്തഅപ്പൊ ഓല് ങ്ങാൻഡ് തിന്നും
ആഹ്
മീന് അതിലെ വരുന്നുണ്ടോ മീൻകാരൊക്കെ വരോ
ആഹ് മീൻകാരൊക്കെ വരലുണ്ട് രണ്ട് മൂന്ന് വണ്ടിയൊക്കെ വരലുണ്ട് ക്ഷെ ഇന്നൊന്നും വന്നത്കണ്ടില്ലെന്ന് എട്ട് മണി എട്ട് മണി എട്ടര ഒക്കെ ആയപ്പളെയ് എട്ട് മണി എട്ടരൊക്കെ ഒന്ന് വരലുണ്ട് പിന്നൊരു പത്ത് മണിക്ക് വരും പിന്നെ രു പയിനൊന്നേ മുക്കാല് പയിനൊന്നര
ആഹ് ഞാനി പറഞ്ഞ പോല ഇവിടെ ഒരു പത്ത് മണിരാളുണ്ട് അയിന്റെ ര് ത്ത്‌ന്ന വാങ്ങല് മറ്റൊലൊക്കെ നേരം വെളുത്ത ആറരാ ഏഴ് മണിയുമ്പത്തിന് എട്ട് മണിയവുമ്പത്തെന്ന് തുടങ്ങും അപ്പ നമുക്ക് അടുക്കള ല് ല്ല പണിയാ ക്കാര ഞാനപ്പോ പൊറത്ത് തന്നെ പോവാൻ ൻ നിക്കൂല്ല അപ്പൊ പിന്നെ ത് അവടെ കടക്കും അപ്പ പത്തുമണിക്ക് ബല് പോയി കഴിഞ്ഞിട്ട് രാൾ വരലിണ്ട് അപ്പൊ ന്നെ നമ്മള് പോരാത്തെല്ലേയ് ക്കാരും അയിനിപ്പോ വര ങാ നായി വരുംന്ന് തന്നെ ആവോ ചെല്പ്പ്പോ മഴ കാരണം മീൻ ഇണ്ട് കിട്ട്- ട്ടയക്കെ ആവുമ്പളെയ്
ആഹ് പ്പൊ അങ്ങനെ വല്ലാതെ ഇറങ്ങണില്ല നമ്മളെ നാട്ടുകൂടി ന്നും എന്ന് റയണണ്ട്
പറയണുണ്ട് ഉം
ഉം
പിന്നെ എന്ന ആയി ക്കോട്ടെന്നാ നി ഞാന് വെക്കാ ട്ടോ നി കൊറച്ച് കയിഞ്ഞിട്ട് വിളിക്കാ ആഹ് ശരി ന്നാ